ആ
ആ കേക്കാല്ല്യേ.
കേക്കാണ്ട് കേക്കാണ്ട്.
ആ
ഇബടെ നല്ല പെരുമായാണ്.
ആ ഇവടെ മഴ പെയ്തുങ്ങൊണ്ടി രിക്കണള്ളൂ പെരുമഴൊന്നുല്ല.
നല്ല ചറ പറ ചറ പറാന്ന് നോക്കാ. ശരി ഫോണ് അടുത്ക്ക് വെച്ച്ക്കാണ് അത്രക്കും മയേണ്.
ഏ ഇവടെ അങ്ങൻത്ത മഴെന്നുല്ല ഇവിടെ ചെറിയോര് മഴ.
കൊർച്ച് നല്ല വെയിലെർച്ചിനു കുഞ്ഞുമ്മോ.
ആ വെയിൽ തുണി കുപ്പായം കൊണ്ടോയിട്ടിലേ .
ആ കൊറേക്കൊണങ്ങീട്ട് ഇടുത്തച്ചു പിന്നെ മഴയ്തു. അങ്ങനെക്കെ മഴയ്യണേല്ലേ.
ആ നല്ല മഴേണ്.
ആ ചോറൊക്ക തിന്ന്
ഏ കുട്ട്യേളക്കെ ചോറയ്ച്ചാ.
കുട്ട്യേളൊക്കെ ചോറ്ന്ന് ഒരാള് തിന്നിട്ടില്ല ഒരാള് തിന്നു.
ആ അത് ശരി ഏ ങ്ങളെ കായ ണ്ടായിക്കണാ.
ഞാന്നോട് ചോയ്ക്കാ നിക്കേന്നു ആ ണ്ടായിക്കുണേയ്.
ഇബടെ കായിച്ചിട്ടില്ല.
ആന്താ കായ്ക്കാത്ത് ന്നോട് ചോയിച്ചു ആ അന്നേക്കാരം ഓലേമെ ണ്ടായിക്കുണുപ്പൊ രണ്ടാമതുണ്ടായിക്കുണു.
ഈ കൊമ്പ് കൊണ്ടോയതൊക്കെ ണ്ടയ്ക്കുണോ
കൊമ്പൈനാര്ക്കാ കൊണ്ടയ്ക്ക്ണ് ഇജന്നെല്ലേ കൊണ്ടോയ്ട്ടുള്ളൂ വേറാരും
അ ആ അതാണ്.
ഏ അത് ശെരി ഉം. ഇല്ലെയ് അയിന്പ്പന്താ പറയാൻ കൊട്ന്നത്. പറയാ കൊട്ന്നത് മറനും പോയി ഞാ അപ്പ ഞാ വിചാരിച്ച കല്യാണതി പോയാ കുളിച്ച് ഞാ വെയിലർച്ചപ്പ വിചാരിച് കല്യാൺതി പോയാ മതിയാരുന്നുന്ന്.
ആടി അഹ് നോക്കില്ല ഇനി പറഞ്ഞ. കാര്യമല്ല.
ആപ്പൊ നോക്ക ഇപ്പൊ പെരും മഴ എങ്ങനെ ഈ മയത്ജ്ങ്ങട്ട് പോരല്ണ്ടാക.
ഇപ്പമ്മ വുൾച്ചു എന്താ വരാത്ത്നോയ്ച്ചിട്ട്.
ആ അത് സാരല്ല അത് കൊയപ്പല്ല മഴായകാരം
ആ അതന്നെ അല്ലാതെപിന് അത നല്ല മഴയുണ്ടോ സൗണ്ടേക്ന് ക്ക് തോന്ന
ആദി നല്ല പെയ്യ്ണ്ടയ്
ആ ല്ല സൗണ്ടേക്കെട് ഇബട്
ഞാൻ തിര്മ്പീട്ടന്നല്ല തിര്മ്പാളത് ആ മിഷേൽ അങ്ങനെ ട്ട്ക്കാണ്
ആ മിശേല്ടപ്പൊ സുഖലോ ബടെ അയ്ൻ ചെറുതായി ചാർലോ
ഞാൻന്താച്ചിട്ടാ ഈ ഫോൺവായി സാമിനെ ഫോൺ ഫോൺ വിള് കതിര്ലെ അങ്ങനെ കാത്തുന്നാതാണേയ് അങ്ങനെയ് ന്റെ പോറൊ കൊണ്ടയ്യ്ക്ക്‌ന്
ആ അഹ് സശരി അ
അഹ്കാരണം വിളിച്ചാപറ്റീല അപ്പൊ ഞാൻഅതെയ് ത് തിന്ന് വിളിക്കാച്ചിട്ടേയ്
ഉം അഹ് നേരാക്കാൻ പറ്റൂലേ ഫോൺ
ആ നേരാ ന്റെപൊൺഞാകൊണ്ടോയോകീട്ടില്ല കൊണ്ടൊയോകണം വളാഞ്ചേരി പോമ്പോയെ നേരാക്കാച്ചിട്ടാ
വിളിക്കുമ്പോ ത് കിട്ടാത്തത് വലിയ എടങ്ങറാനെയ് റ്റെതായ്
ആ വിളിച്ചുമ്പോ കിട്ടണന്നല്ലേയ്
അവടെ അങ്ങാടിയിലൊന്നുല്ല
ഇവടെ അങ്ങടി വരൂലടി
ഏ ങ്ങളെബടെ അങ്ങാടിയിലൊക്കെണ്ട്
ആ അങ്ങാടിഅയ്നായിട്ട് അങ്ങട്ടനെ പോണം അപ്പയ്ക്കും നല്ലത് പോകാതിരിക്കല്ലെ നല്ലത്
ആണ് പിന്നെ ന്നന്താ കൂട്ടാൻ
ഞങ്ങള് വത്തള്
ഏ വത്ത് ഈ വത്തളെയ് മസാലതെച്ച്ങ്ങാണ്ട് അയ്ൽ മ്മള് ഈ തൊതോര ണ്ടാക്കൂലെ അഹ്പോലെ ണ്ടാക്കാനത്തരെ
ആ തേങ്ങക്കെ രച്ച്ട്ട് ട്ടല്ലേ
തേങ്ങഅരച്ച്ട്ട് രസല്ലത്രെ ലേസ
ആ ണ്ടാക്കെയ് ആ ണ്ടാകാലോ ആ ണ്ടാവും ണ്ടാവും
ഏ ജങ്ങനെടാകീനോ?
ചീനമൊളുകും വെളുത്തുള്ളീം തേങ്ങേൽടാ
ആ
ന്നട്ട് ചതച്ച് ടാ അനെ
ഒരു മീ ന്താ കാട്ട
മീൻ വല ഒന്ന്ങ്ങട്ട് വറ്റിച്ച പോലെ ആക്കിട്ട് അയ്ക്ക് ത് ട്ട് ഇട്ട് അളക്ക അല്ലാതെ അളക്കാൻ പറ്റൂല അളക് കിയാകെ ഒടയൂലെ അങ്ങനെണ് അങ്ങനെക്കെ
അആ അഹ് സെരി അങ്ങനെണ്
അങ്ങനെക്കെതെ
ആ അയ്നോട് പോറെ പണ്ട് പറീലെ വത്തൾമീടാതെടെൽ അങ്ങനെടാകിയ നല്ല ര
അഹ് സെരി ആ
ഇജ്ജ് വിൾചപ്പളെ
അഹ് മതി നല്ലട്ടെ വൊൽചണ്ണയ്
ഏർ ഞാൻ ബടെന്ന് വത്തള കൊട്ന്ന്ക്ക്‌ൻ ഞാൻ വത്തൾ കറിച്ച് കറിച്ച്ക്ൻ പൊരിക്കും ചയ്ത്ക്ക് ണ് വാക്കി ലേ ന്നഅങ്ങനെന്ന്ണ്ടാക്കിയൊക്കാച്ട്ട
ആഹ് അങ്ങനെ ണ്ടാക്കിയ മയി നന്നാവും അഹ് കൂട്ടി ചോർന്ന രസ മഞ്ഞപ്പൊടി മാത്രം ഇട
ആഹ് അത് ശരി ഇജ്ജങ്ങനെ ഇണ്ടാക്കല്ണ്ട്ലേ
മഞ്ഞപ്പൊടി മാത്രം ഇട്ടാ മതി ഞാൻ ഒരു പ്രാവശം ഉണ്ടാക്കി യോന്നുണ്ട്
ഏ അപ്പൊ എല്ലാർക്കും പറ്റിയോ
ആഹ് കൊഴപ്പൊന്നുല്ല ചെർക്കന്മാർക്കൊന്നും പറ്റൂല ഞമ്മക്ക്ന്നാ
ആഹ് ശരി പ്പവ്ടെ മുരിങ്ങന്റെല ഇ ണ്ടായിക്കണോ ഇങ്ങളവ്ടെ
ഉം നാളെ ബേക്കില്ണ്ട്
ഏ മഞ്ഞളെന്തായി മൊളച്ചൊ
പൊട്ടിക്കലൊക്കേണ്ട് ആ
മഞ്ഞള്
ആഹ് മഞ്ഞള് മൊളച്ച്ക്ക്ണ്
ഒക്കെ മൊളച്ചോ
പൊട് പൊട്ച്ചിട്ടില്ല അവ്ട ഇരിക്ക്ണ് ണ്ട്
ഏ അത് പൊടിച്ചീട്ടില്ലേ കവ്ങ്ങും തജ് കൊട്ന്ന്ങ്ങാണ്ട് ഇപ്പളാ കുയിച്ചിടേണ്ടത്
എങ്ങനെ കൊന്റാനാണ് അന്ന് മറന്നു പോന്നില്ലോ പെട്ടെന്ന്
ആഹ് അപ്പൊ ഇപ്പൊ കൊട്ന്ന് പുടിച്ചിക്കെണെങ്കി നല്ല ണ്ടായ്നി
ആഹ് ഇപ്പെന്താട്ടു മറന്നിലെ ഇഞ്ഞി പറഞ്ഞിട്ടേ
ആഹ് അത് ശരിയാണ് ഇങ്ങളാ തോടു ക്കൂടെ നല്ല വള്ളം പോകോ
ഞങ്ങളെ ഇബടെ തോട്ടില് കൊറച്ച് അപ്പറത്ത് പോവും ആ പോവും പോവും നല്ലോം പോവും
അല്ലെടി ഇങ്ങള പോണ വയ്ക്ക് റോടുമ്പോ നാടൂൽ കൊർച്ച് മണ്ണ് ലഗന്വടി
അഹ് അത് വെള്ളം നിക്കല അത് അത് അവടെ നമ്മള് പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പോയാല് അന്ന് കഷ്ടകാലണ് ചെരിപ്പും പേന്റോക്ക ന അതാടി നല്ല മഴപെയ്ത്ക്കാണെങ്കിൽ അവിടെ ഒരു ഓവ് ഇല്ലാത്ത കാരണം ന്ന്ട്ട് പ്പൊ എന്തൊക്കെ ആൾക്കാര് പരാതി കൊടുത്തിട്ട് ഇവടൊക്കെ വന്ന് ഒപ്പിട്ട് പോയിന്നു
ആഹ് അതാ തൊടൂക്ക് പോണോട്ത് തൊറന്ന് വുടെൻണ്ടീന്ന്
ആഹ് പരാതി കൊടുക്കാൻ വേണ്ടീട്ട് എല്ലാരെ പെരേലും വന്നിട്ട് ഒപ്പിടാൻ വേണ്ടി വന്നിന്ന്ഇവടെ
ആഹ് അത് നന്നായള്ളൂ
സ്കൂളിള്ക്കൊന്നും പോവാൻ വയ്യ അതേനെ
ആഹ് ഇല്ല പോവാൻ വജ്ജലോ
മുട്ടുവരേം വള്ള
അത്രയക്കും വെള്ളാലോ
ആഹ് അത്ര വള്ളാണ് അതന്നെണ് അത്യേ പോവാൻ പണിയാണ് ന്ന്ട്ട്പ്പൊ എന്താണാ വോ ഒരു ചെറേരു തോത് കാണാണ്ട് ഇപ്പോ അവിടെ
ഏ പിന്നെ ഇന്നിപ്പോ തിരുമ്പിയതൊക്കെ എവടെ ഇട്ട് മേലെ കൊണ്ടോ
തിരുമ്പേത് പ്പോ കൊറേ ഒലർന്ന് മേലെ കൊണ്ടയിട്ട്
ആഹ് അപ്പ കൊറച്ച് വെയില് കൊറചേരം ണ്ടായപ്പൊ ഞാ അയിന് നിന്നില ഞാൻ ഇ ചെക്കമ്മാര്ട ഒക്കെ തിരുമ്പാണ്ടായന്ന് ത്തിൻ്റെ ഒന്നിച്ചിടാച്ചിട്ടേ
ആഹ് നസീറ
കടക്കെന്നു
ആ ബള് വിരുന് പോകും ചെയ്തു ന്നേ
ആഹ് അതോണ്ട് പ്പോ ആരുല്ലല്ലേ ല്ലെ
ആരുല്ല ഞങ്ങള് മാത്രം താത്തണ്ട് താത്ത അപ്പുറത്ത്ണ്ട്
കാട്ടി പ്പോ
ഉം ഹും അതൊക്കെ മോൾ കൊണ്ടോ യിട്ടിനു
പാവട്ടോ
ഉം നമ്മളെര്ത്ണ്ടെങ്കി എന്തേലൊക്കെ ചെയ്ത് കൊടുക്കാറ്ന് ഞ്ഞ്
ആഹ് അതന്നെ അദ് ഇങ്ങള് തമ്മിൽ തെറ്റ് എന്തേലും ഉണ്ടോ
ഒന്നുല്ല ഒൽ പ്പൊന്നുല്ല അത് വാണ്ടച്ചിട്ടാണ്
ആഹ് അത് ശരി ഏ ഇത് അത് താ ത്തക് ചോദിച്ച് കൂടല്ലേ
ആഹ് ഞാൻ അങ്ങനെ വിചാരിച്ചു ഞാൻ കൊണ്ടോയി ആകി കൊടുത്താലോ പക്ഷെ നമ്മ
ആഹ് ഞാ
അഹ് കൊഴപ്പല്ല
അന്റെ കൊണ്ട് പോകുമ്പോ മതിയല്ലോ
ഉം ആത് ഞമ്മള് പറണ്ട് ഓല് പറെണ്ടെ കൊണ്ടിരുന്നുള്ളത് ഇതി
ആഹ് ആഹ് അത് ശരിയാണ് നല്ല സുഖാ സുഖാ അല്ലേൽഞാനൊക്കെ ഇടങ്ങേ റായിരുന്നു അതാ ഈ ശാമം ആഴ്ചയില ഉമ്മ ആഴ്ചയിലൊക്കെ വരുമ്പോഴൊക്കെ
ആഹ് പിന്നെ വെയിലൊന്നുട് കൊണ്ടാല്
ആഹ ആഹ വേര് പോണം പിന്നെ വെയിൽ ഒന്ന് ചൂടായ മതീ
ആഹ് അപ്പോ വേഗ ഉണ്ടല്ലോ വാർപ്പിന്റെ മേലെ ഇട്ടാ ശെരിയ
ആഹ് അതെന്നെ
ഉം
അപ്പോ വേം ഉണങ്ങും
ഉം ഇജ് ആ കൂരം
പറഞ്ഞ പോയി കാര്യം
ആര പേര പറഞ്ഞേ
അല്ല അയാൾ പേര് പറഞ്ഞമതിരി തോന്നിന്നറിയാ എന്താ അറിയില്ല
ആഹ് അത് പറയരുതല്ലോ അയെന്നേ ചിലപ്പോ അങ്ങനെ തൊണ്ട് ന് ണ്ടേ
ആഹ് അവും പറയാൻ പറ്റൂലേ
ആ പറയേണ്ടാന്ന് പറഞ്ഞു പറയേണ്ടി ഇണ്ടായിരുന്നില്ല
ആ അ തൊളെൽ അതാ വന്നത് അത് കുഴപ്പ പ്പല്യ
ഇത്ത അതെങ്ങനെന്നു
ഏ ഏത് കൂരം വർത്തതോ
ആർക്കെ കൊണ്ടപോകോ
അതാ അപ്പൊ പേര് പറഞ്ഞില്ലടെ
അവടെ പോയി പോയി പോയി അതെ ആഹ്
മിക്സിയിൽ പൊടിച്ചിട്ട് എന്നിട്ട് അത് തരിച്ചോണം ഇല്ല അത് തീ ഇടുന്ന ചട്ടി ചെറിയ ചൂടിൽ ങ്ങനെ വറുക്കുക അയിൽ തേങ്ങയും മുട്ടയും കുഴച്ച്
ആഹ് അത് ശരിയാ
മുട്ടയും തേങ്ങയും ഒകെ കുഴച്ചിട്ടാ ട്ടോ വർക്ക
ആഹ് വർക്ക്ആഹ് നമ്മള് കുതിർത്തണ പോലെ കൈയിക്കിട്ടും ആ കേക്കാണ്ട് കേക്കാണ്ട്
എന്നിട്ട് അതിലേക്ക് ലേശം എള്ളൂ ഇടാ എള്ളു അരി കരിഞ്ചീരകം ഇട്ടാ മതി രണ്ടീസം വർക്കണം ന്നാലെ ആവോല്ലു മളെ അല്ലാതെ അവൂല
അതേ അത് പറഞ്ഞേക്ക നല്ല കട്ടിയുള്ള ചട്ടി വേണം തോന്നണ്ട്
ആഹ് ഞാൻ ഇവിടെ നമ്മൾ പേരൽ ഉള്ള ചട്ടില്ലേ
ആഹ് കനം ഉള്ള ആ ശരിയ അയില് ആക്കിണ്ടാവൂല്ലേ
ആഹ് രണ്ടിസം രണ്ടീസം ആകും വറുക്കണെങ്കെ ഒരു ദിവസം കൊണ്ട് ഒന്നും ആവൂല
ഉം ക്കറിയ നമ്മളെ പ എവിടുന്നപ്പ ചാവക്കാട്ടന്ന് പണ്ടൊരു
നല്ല രസണ്ടാവും ഞാൻ ഉണ്ടാക്കിയാല് ച്ച് ണ്ടാക്കാണം ഒരൂസംഏയാലും അതുപോലെ ചക്കക്കുരു വർ ച്ച് പച്ചരച്ചിട്ടാ മതി
ഏഹ്
ചക്കക്കുരെയ് വറുത്ത് പൊടിച്ച ചക്കക്കുരു നന്നായി വറുത്തിട്ട് അ ന്ന് പൊടിച്ചാ അയ്ലേശം നമ്മൾ പിന്നെ നിലക്കടലി വറുത്തുപൊടിച്ച പൊട്ടുകടലലി വറുത്തു പൊടിച്ച. എള്ളും പിന്നെ ഒര് ശർക്കരിം നല്ലരെസണ്ടാവും ഞാനെ ചക്കക്കുരു ണ്ട് വർത്തെച്ചിട്ട്
ആഹ് ആഹ് അങ്ങനിംണ്ടോ
ആഹ്. ചക്കുരു ആദ്യം ഒന്ന് വറ്ത്തിട്ടേ മിക്സിയിൽ പൊടിച്ച എന്നിട്ട് ഒന്ന്കൂടി വർക്ക ചട്ടിലിട്ടിട്ട്. നല്ലം വറുത്താല് ചക്കക്കുരു പൊടിയാൻ പണിയാക്കാരം.
ആഹ് നല്ലം പൊടിള്ളൊരു സൈസ് ള്ളെയ് ല്ലേ
ആഹ് അങ്ങനെ ഇണ്ടാക്ക്യോക്ക് ചക്കക്കുരുണ്ടെ അങ്ങന ഒന്ന് ഉണ്ടാക്ക്യോക്ക് ന്നു ചെറി ചെറേ കഷ്ണ ക്കിട്ട് വർത്താലും മതി. എന്നാലും അപ്പ പൊടിം വല്യ കഷ്ണംങ്ങൾ പൊടിയാൻ പണിയാണ്.
ആഹ് ശെരി ആഹ്.
ആഹ് അങ്ങനെ ചെയ്തോക്ക്. വേറെന്താ വേറൊന്നുംല്ല്യേലോ
വേറൊന്നുല്ല നല്ലതെന്നെ ന്നാ സെരി വലൈകുംമുസലാം.